ഹലോ ആഹ് ആഹ് അതേ ആഹ് കേൾക്കുന്നുണ്ട്
അയ് ശരി. എന്താണ് പരിപാടി?
എന്താ ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല, വെറുതെ ഇവിടെ അങ്ങനെ ഇരിക്കേനു. പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. രാവിലെ ആയിട്ടല്ലേ ഉള്ളൂ.
അതെ അതെ. ഞാന് എനിക്കിന്ന് ഡോക്ടറെ ഒരു അപ്പോയിൻറ്മെന്റ് ഉണ്ട്, പിന്നെ പല്ലിൻ്റെ ആ പല്ലിന് ഇതിട്ടില്ലേ, ആഹ് കാണിക്കാന് എങ്ങനെയാണ് നിനക്ക് പല്ലിന് കമ്പി ഇട്ടിട്ട് എന്തൊക്കെയാ ഭയങ്കര ബുദ്ധിമുട്ട് കള് കാര്യങ്ങള് എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
ആഹ് എനിക്ക് ഫസ്റ്റ് എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ കൊറേ അധികം ആയല്ലോ എനിക്ക് പക്ഷെ എനിക്ക് ആ വേദനയൊക്കെ ഇപ്പഴും ഓർമ്മയുണ്ട്, ഇവിടെ ചുണ്ടൊക്കെ പൊട്ടിയിട്ട് ഫസ്‌ റ്റില് നമ്മള് ഇടുന്ന ഉടനെ ആ കമ്പി തട്ടിയിട്ട് ചുണ്ടൊക്കെ പൊട്ടായിരുന്നു അതുപോലെ ഫുഡ് കഴിക്കണ കാര്യത്തില്, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തില്, അതിലൊക്കെ നല്ല ബുദ്ധിമുട്ട്നല്ലേ അന്ന് നല്ല വേദനയാണ് നമുക്ക്, പല്ല് മുറുക്കി വരുന്ന ദിവസമൊക്കെ പല്ലിങ്ങനെ, ഒന്നും പല്ലുകൾ തമ്മി തന്നെ മെല്ലും തട്ടിയാ അത് ഭയങ്കര വേദനയാണെ
ഉം
ആഹ്
അതെ പല്ലിന് കേട് വന്നിരുന്നോ ആ സമയത്ത്
ആഹ് ആഹ് ആ സമയം ആഹ് പല്ലിന് അത്യാവശ്യം കെടുണ്ടായിരുന്നു കാരണം ആ കമ്പിം കൂടെ തട്ടീട്ടായിരിക്കുവേ
ഈ പല്ലുകൾക്ക് കമ്പി വരുമ്പോളേ ഇപ്പം നമ്മള് എന്താ പറയുക, നമ്മള് പറയല്ലോ പല്ല് കമ്പികൊണ്ട് കുത്തുമ്പോ തന്നെ ഭയങ്കരമായിട്ട് അതിനെ അഫക്‌റ്റ് ചെയ്യും ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് പല്ലിന് കേടുകള് വര- ന്നുണ്ട്. അങ്ങനെ കേടില്ലാത്ത ഒരാളായിരുന്നു. എനിക്ക് തോന്നണു ഞാൻ പല്ല് ക്ലീൻ ചെയ്താതെയാണ് ക്ക് പല്ലിന് പ്രത്യേകിച്ച് കേടു വരാൻ തുടങ്ങിയത്. അതിന്റെ മുന്നേ പല്ലിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരു ന്നില്ല. അപ്പൊ അതാ ഞാൻ ചോദിച്ച ച്ചത്, കാരണം നമുക്ക് പ പല്ലിന് ബുദ്ധിമുട്ട്ന്ന് പറയണത് ഭയങ്കര എക്സ്പെൻസീവും ആണ് പിന്നെ വേദനയാണ് അപ്പൊ ഞാനിപ്പോ എന്താ പറയാ ഇപ്പൊ ഞാന് എന്താ പറയാ പല്ലിന് എന്റേത് ഊരാനായിട്ടുണ്ടോന്ന് അറിയില്ല
ആഹ് ആഹ് എത്ര കൊല്ലായിട്ട് ഇട്ട് ഇട്ടിട്ട് ഇപ്പ എത്ര കൊല്ലായി
ആഹ് രണ്ട് കൊല്ലം ആവാനായി. എന്നോട് ഒന്നര കൊല്ലമാണ്
അതെന്താ നിങ്ങള് പോവാൻ വൈകിട്ടുണ്ടായിരുന്നോ?
ചെലപ്പോൾ അത് അതുകൊണ്ടുമായിരിക്കും പിന്നെ
ആഹ് അതുകൊണ്ട് അങ്ങനെയാണ് ഇണ്ടാവാറ്
ആഹ് അത് ശരി രി. ഉം. ഞാൻ വിചാരിച്ചു ഇന്ന് ഫോണ് കാരണം അതുമല്ല നമ്മള് ഈ പല്ല് താഴത്തെ വരിയിലെ പല്ലുകൾക്കേ പല്ലുകള് അലൈനറ് അ ത് ഇടാനും വേണ്ടിട്ട് ആ അറ്റത്തെ രണ്ട് രണ്ടറ്റത്തെ രണ്ട് പല്ലിനും ക ഒരു കോട്ടിടുവ
ല്ലോ ആഹ്
അത് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങീയിട്ട് നമുക്ക് പല്ലിന് പുളിപ്പ് വരണുണ്ട് മേബി നമ്മള് ബ്രഷ് ചെയ്യുമ്പോഴും ഞാൻ നല്ലോണ്ണം അത്യാവശ്യം നല്ലോണ്ണം അതില് തേ ഇതാക്കണ ആളായോണ്ടായിരിക്കും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചേഞ്ച് ആവുമ്പോ പിന്നെ അതിന്റെ ഉള്ളിലേക്ക് അവശിഷ്ടങ്ങൾ പോകണ്ടോ അറിയില്ല അതുകൊണ്ട് ഭയങ്കരറ്റ് പിന്നെ ഈ പല്ലിന് ചുറ്റും പിന്നെ ഈ സ്റ്റീൽ കോട്ട് വരുമ്പം തന്നെ നമുക്ക് പല്ലിന് പുളിപ്പ് വരുമല്ലോ പല്ലിന് കേടാണല്ലോ
അല്ല അലൈനസ് ഇട്ടിട്ടുണ്ടോ അപ്പൊ
അലൈനസ്
അലൈനസ്ആണോഇട്ടത്
അല്ല കമ്പി
ആഹ് ആഹ് അല അലയനർ എന്ന് പറഞ്ഞ പോലെ തോന്നി
അഹ് അലൈനറ് അല എല്ലാത്തിന് പോ
എ എന്താ പറഞ്ഞേ
പോസിബിൾ അല്ല ഓ അങ്ങനത്തെ പല്ലുകൾ ഉണ്ട് അങ്ങനത്തെ പല്ലുകൾക്ക് ഇത് ഇടാൻ പറ്റില്ല അത് എല്ലാ പല്ലുകൾക്കും പോസിബിൾ അല്ല
അത്യാവശ്യം കൊഴപ്പില്ലാത്ത പല്ലിനായിരിക്കും അത് പോവല്
ആ അപ്പോ ശരിക്കും മോണ മോണ മോണയും ഇതുംമായിട്ട് ഒരുമിച്ച് പൊന്തിയ പല്ലുകള് ഹിന്റെ ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ എനിക്കറിയില്ല അത് പറ്റുമായിരുന്നോന്ന് പിന്നെ അത്യാവശ്യം നല്ല ചെലവാണല്ലോ അപ്പൊ ഞാൻ അത് മേക്ക് നോ നോക്കിയില്ല ആഹ് കോസ്ലി ആണ് അപ്പ ഞാനത് നോക്കിയില്ല ഞാനിത് തന്നെയാണ് ഓപ്റ്റ് ചെയ്തത് പിന്നെയെന്ന് പറഞ്ഞാല് അത് അറിയില്ല എന്താ പറയാ അത് അറിയില്ല എന്താ പറയ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്റെ ഫ്രണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് അതെ അതെ
ആക്ഷേ ആഹ്
ആളുകളുടെ മുന്നിൽ ചിരിക്കുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും
പക്ഷെ അത് നല്ല ആ ഇതും ബുദ്ധിമുട്ട് ഇപ്പ ഇതും കുറവില്ലല്ലോ പക്ഷെ ഇത് നമ്മുക്ക് ഇട്ട് കുറച്ച്
കഴിയുമ്പോൾ നമുക്കത് ഓക്കെ ആവും അല്ലേ ഹലോ
നമുക്കിത് വേദന കൂടുതലായിട്ട് അറിയാം പല്ല് മുറുക്കുന്ന സമയത്ത്
എനിക്ക് പല്ല് മുറുകുമ്പം സത്യം പറഞ്ഞാൽ വേദന അങ്ങനെ പക്ഷെ ഞാൻ വിചാരിക്ക ഇപ്പൊ ഡോക്ടർ ശരിക്കും മുറുക്കുന്നില്ലാന്ന് വിചാരിക്ക ഞാൻ ഡോക്ടറോട് പോയി പറയും നിങ്ങളെന്താ ശരിക്കും മുറുക്കുന്നില്ലേ ഇല്ല
അതെന്താ പറയലാ എങ്ങനെയാലും പല്ല തഴ താഴ്ന്ന് വരുമല്ലോ. അപ്പൊ പിന്നെ നമുക്ക് വലിയ വേദന വരില്ല അപ്പ ഫസ്റ്റിലാണ് ഫസ്റ്റ് കുറച്ചുടെയാണ് ന ആ പൊന്തി പല്ലൊക്കെ താഴന്ന് വരുന്ന ആ ടൈമിലാണ് നല്ല വേദന അറിയുക. പിന്നെ പിന്നെ മുറുക്കുമ്പഴേക്കും ലാസ്റ്റിലേക്കൊന്നു എനിക്കും വേദന അറിയിലുണ്ടായിരുന്നില്ല
അത് ശരി ഞാനെന്തായാലും അതെ ഞാൻ പിന്നെ ഇതുമെകാട്ടി മെലിഞ്ഞിരുന്നോ ഈ പല്ലിന് കമ്പീ ഇട്ട സമയത്ത്
ആഹ് ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റിലൊന്നും ഫുഡ് ഒന്നും കഴിക്കാൻ കഴിയൂലല്ലോ. അപ്പോ നന്നായിട്ട് മെലിഞ്ഞിരുന്നു.
ഞാനും എന്താ പിന്നെന്തായാലും അതൊന്ന് ഊരി തരുമോന്ന് ചോദിച്ചു നോക്കണംന്ന് വിചാരിച്ചിട്ടാണ്
ആട്ടെ ഇപ്പ അയക്കയാണോ
അതേ അതേ കാരണം ഉം ഇപ്പൊ ഇത്രയും വർഷമായി പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിന്നാണ് എന്റെ ഒരു ഏഹ് എന്റെ ഒരു കണ്ടെത്തല് ഇനി അറിയില്ല അവിടെ ചെല്ലുമ്പോ ഡോക്ടർ എന്താണ് പറയ
ടൈം ആവാനയാല്ലോല്ലേ അല്ലേ
അതെ അതെ അപ്പോക്കും അന്ന് ഊരി തരുവാണെങ്കിൽ ഭയങ്കര ഇതായിരുന്നു കാരണം ഇപ്പോ ആഹ് പല്ലിനാ പുളിപ്പേ ഞാൻ പറഞ്ഞില്ലേ സീറ്റിൽക്കോട്ട് വരുന്ന കൊണ്ട് അത്യാവശ്യം പല്ലിനും പുളിപ്പ് വരുന്നുണ്ട് പിന്നെ അവിടെ ഗ്യാപ്പും ഉണ്ട് ലാസ്റ്റത്തെ പല്ലു ആയിട്ട് തമ്മില് നല്ല ഗ്യാപ്പും വരുന്ന്ണ്ട് അപ്പ അതിന്റെ ഉള്ളില് നമ്മള് ചിക്കനും, ബീഫും ഒക്കെ കഴിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്
കുടുങ്ങുല്ലേ അങ്ങനെ തന്നെണ് പല്ല് കേട് വരാറുള്ളത്
അതെ അതെ അപ്പ നല്ല ഗ്യാപ്പാണ് അത്യാവശ്യം വരുന്നെ ഇപ്പൊ എന്താ പറയാ റൂഡ് കനാലും കാര്യങ്ങളും ആഹ് സാധാരണ അടക്കലും ഒക്കെ ആയിട്ട് കോറേ പ്രാവശ്യം ഞാന് പല്ലിന് പോവുന്നുണ്ട് ഈ ഡെലിവറി നമ്മക്ക് ഈ സമയത്ത് ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോവാന്ന് പറയുമ്പോ തന്നെ ഒരു ബുദ്ധിമു ആണല്ലോ
ആഹ് അതെ അതെ
അപ്പോ ഞാന് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്ക്ണ്ട് അപ്പോ ഞാന് ഇന്ന് അതൂരി തരാൻ പറയാം ഏഹ് എങ്ങനെണ് ഈ അമ്മക്കൊരു കമ്പി കിട്ടുലോ ഒറ്റ കമ്പി കിട്ടുലോ
ആഹ് ആഹ്
അത് അമ്മക്ക് ഇത് ഊരി കഴിഞ്ഞ് ആഹ് ഉടനെ തന്നെ കിട്ടോ അതോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മക്ക് വിളിക്കണോ ചെയ്യാ?
അത് ഊരിട്ട് അന്ന് തന്നെ അവര് അളവെടുക്കും അന്ന് അളവെടുത്തിട്ട് പിന്നെ അതായിട്ട് അവര് അമ്മളെ വിളിക്കാണ് ചെയ്യാ
ആഹ് അത് ശെരി അത് ശെരി ഇവടെ അത് ഇങ്ങനെ സ്ഥിരായിട്ട് ഇടേണ്ടി വരൂല്ലേ ഫസ്റ്റില്
നല്ലത് ആഹ് അതെ
പക്ഷെ പൊതുവേ ആരും അങ്ങനെ ഇട് ഉപയോഗിക്ക്ണ കാണാ
ഉപയോഗിക്കാറില്ല പക്ഷെ ഇടുന്നതാണ് നല്ലത് അതെ അല്ലെങ്കി പിന്നെ നൈ റ്റ് സ്ഥിരായിട്ട് ഇട്ടാലും മതി
അതെ അതെ ഇങ്ങള് ആഹ് എപ്പൊന്നെ പിന്നെ ഇന്റത് ഇപ്പോ പറഞ്ഞ ദിവസാണോ ഊരിയത് അതോ അങ്ങനെ ഊരുംന്ന് പർഞ്ഞിരുന്നോ?
റ്റ് ഇന്റത് കറക്റ്റ് പർഞ്ഞതില്ലന്നെ ഊരിട്ട്ണ്ട് ഇഞ് ഈ ഒരു മാസങ്ങാനം വൈകിട്ടോള്ളു തോന്ന്ണ് അത് ഞാൻ പോവാൻ വൈകി ട്ടാണ് കറക്റ്റായിട്ട് ഊരിട്ട്
ആഹ് അങ്ങനെ അല്ല ഇപ്പൊ അടുത്ത മാസക്കെ ഊരാനായിട്ട്ണ്ട് പല്ല്ന്ന് അങ്ങനെ പറയോ ഡോക്ടറ്?
ആഹ് ആണ് എന്നോട് അങ്ങനെ പറഞ്ഞിര്ന്നു
ആഹ് അല്ല പൊതുവെ എല്ലാരോടും അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എന്നോട് അങ്ങനെ പറയുന്ന തോന്നുന്നു
അത് ചിലപ്പോ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനിട്ടായിരിക്കും ഗ്യാപ്പ് അതങ്ങട്ട് റെഡി ആവാനിട്ടായിരിക്കും
അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാനിപ്പ ഇത് ആയിക്കുള്ളൂ അല്ലെങ്കി പിന്നെ അത് ദോഷം ചെയ്യുല്ലോ
ആഹ് അല്ലെങ്കി തന്നെ നമുക്കത് പല്ലിന് എട വരും പിന്നെപ്പോ പിന്നെ ആഹ് ഒറ്റ ഒറ്റ ക്ലിപ്പ്ണ്ടല്ലോ അത് ഇട്ടിട്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വെരും
ഇടുമ്പോ ആഹ് ഗ്യാപ്പ് അടയൂലേ?
ആഹ് അടയും അല്ല അല്ലെ തന്നെ വേരുംന്ന് പറയും നമ്മള് ഈ ഒറ്റ കമ്പിക്കെ ഒഴിവാക്കിയാലേ
ആഹ്
ഉം
ചെറിയൊരു ഗ്യാപ്പ് ഇണ്ട് തോന്ന്ണു അത് അവർ അത് അറിയാൻ പറ്റുള്ളൂ ഡോക്ടേഴ്സിന്.
ആഹ് ആഹ് ഡോക്ടേഴ്സിനാണല്ലോ അത് കണ്ടാ മനസ്സിലാ നമുക്കിപ്പോ നമുക്കിപ്പോ മിററിൽ എങ്ങനെ?
നമ്മളെ പല്ലിന് ഒരു ഗ്യാപ്പുല്ലാതെ ഒരു ഒരു തുള്ളി ഗ്യാപ്പ് പോലും ഇല്ലാതെ അത് അത്രയും അടഞ്ഞിട്ടാണ്.
ഒരു തുണ്ള്ളിം ഗ്യാപ്പ് ല്ലാതെ കഴിയൂല. ങ്ങനെ നാല് പല്ല് പറച്ചതല്ലേ. കുറഞ്ഞ ഗ്യാപ്പൊക്കെ ണ്ടാവും. പിന്നെ ന്താച്ചാല് ആഹ് അത് ആടൈമില് ഊരിട്ട് പിന്നെ നമുക്ക് ഒറ്റ ക്ലിപ്പായിട്ടില്ല. ആ ക്ലിപ്പ് തരുന്നുണ്ടല്ലോ പിന്നെത് ഇട്ടിട്ട് അങ്ങനെണ്ട് റെഡി ആവും. ആഹ് അതെ അതെ അതുകൊണ്ടടെ ആഹ് അതുകൊണ്ടന്ന് റഞ്ഞാല് പിന്നെ ആഹ് ആഹ് ഒരു ഇപ്പൊ നമുക്ക് അപ്പൊ നിനക്ക് പോരുമ്പോള്ള ആ താഴ്ചന് പിന്ന പൊന്തൂല. ആ താഴ്‌ചെൽതന്നെ നിൽ അയിനാണ് ഒറ്റക്കൊക്കെ തരുന്നത്.
ആഹ് അപ്പൊ പിന്നെ ഇൻ്റേ ഇതിനിന്നൂരാൻ ചാൻസ്ണ്ടാവൂല്ലല്ലേ?
അഹഹാഹ് അതേ അവര് പറയേണ്ടി വരും. പ്രോക്ടീസ് കാരണം പ്പം ഇപ്പം എല്ലാവരും ഇട്ണ്ടെല്ലോലെ പ്പൊ ചെറിയൊര് പൊന്തലാണെങ്കിലുങ്കൂടെ ഇപ്പെല്ലാരും ആഹ് പല്ലിന് ക്ലിപ്പ്ട്ന്ന്ണ്ട്.
പ്പോ പണ്ടൊക്ക്യാന്നേ കല്യാണാവുമ്പയൊക്ക്യാണ്. കല്യാണല്ല ഒരു പത്താം ക്ലാസ്സില് അല്ലെങ്കീ എട്ടാം ക്ലാസ്സിലൊക്കെ എത്തുമ്പളാണ് ഇടാ.
ആഹ് അത് ശെര്യാണ്. ഇപ്പൊ ഒരു ഇപ്പൊ ഞാനിങ്ങനെ ആലോയ്ക്കും ഒരു പത്തിരത്തെട്ട് വയസ്സ് ഇരത്തേഴ് വയസ്സ്, ഇരത്തേഴ് വയസ്സൊക്കായിട്ടാണ് ഓരോര്ത്തര് ഇടാൻ തൊടങ്ങ്ണത്. ഇത് - ഇരത്തെഴ്, ഇരത്തെട്ട്, ഇരത്തൊമ്പത് ആ ഒരു വയസ്സിലൊക്കെ ഇടുന്നവര്ണ്ട്. പണ്ടൊക്കെ പെട്ടെന്ന് ആഹ് ചെറിയ പ്രായത്തിലേ ഇടേന്യല്ലോ.
എന്താ
എ എന്താ റേഞ്ചിന് ഇഷ്യൂണ്ട് തോന്നുനു.
ആഹ്.
എന്താർഞ്ഞേ?
അതെ തെ ഏ ന്യൂറിയ മലയാളി പര്പാടിണ്ടാർന്നു, എഡിറ്റ് യ്യുമ്പളയാലും ആഹ് മ്മക്ക് കോൺഫിഡൻസോട് കൂടി
ആഹ് ആഹ്. സിരിട്ടാ
ദിച്ചിട്ടില്ല എന്നല്ല. എന്നാലും നമുക്ക് ആഹ് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും. പിന്നെ ഫുഡ് കഴിക്കാനും എനിക്ക് വാരി വലിച്ചങ്ങനെ ഫുഡ് കഴിക്കാനൊന്നു പറ്റണില്ല. ഇപ്പൊ ആഗ്രഹെള്ളതൊന്നും കഴിക്കാൻ പറ്റ്ണില്ല. കമ്പിണ്ടായിറ്റേ അമ്മള്പ്പോ എവിടേങ്കിലൊക്കെ ഫംഗ്ഷന് പോയാല്
ഇപ്പൊളും
ആഹ് അതെ അതെ അമ്മള് പെട്ടെന്നെവ്ടെങ്കിലും പോയാലും. ആഹ് അതെ. ആഹ് ശെരിട്ടോ ഞാൻ വിളിക്കാവേ.
ആഹ് ഓക്കെ.